ലോ ഹെന്താ പരിവാ ടി
നല്ല തായി ചായൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കാണ് അ ആ ഇന്ന് ഇന്നലെ ക്കെ നല്ല വെയിലാണ്
മഴ പെയ്തില്ലല്ലോ വടെ അങ്ങനെയാ
ആ
നല്ല മെ വെയിലാ ഇന്ന് തീരെ മഴ പെയ്തില്ല ഓ ചായൊക്കെ കുടിച്ച്
പെഷൽ കടി എന്തെണ്ടോ
ഇന്ന് കടിയൊന്നുല്ല ഇന്ന് ബേക്കറിയാ
ആ ഇന്ന് സ്കൂൾ ഉണ്ട അവിടെ നോക്കും ആ ആ ആ ഇവിടെൊക്കെ സ്കൂൾ ഉണ്ട്
ആ നിങ്ങക്ക് വെള്ളി ഒഴിവാാവൂലേ
ആ അവിടെ വെള്ളിയക്കവാ ചെില ആഴ്ച ഉണ്ടാവും ചെല ആഴ്ച ശരിക്കും വെള്ളി ഒഴിവാണ്
ആഹ ഇവിടെ ശനി ഇണ്ടാവാറേല്ല വെള്ളി ന്നെയാണ് ഉണ്ടാ അല്ല വെള്ളിന്നെയാണ് പഴയ ചെറിയ ഒന്നാം ക്ലാസ് മുതലേ അങ്ങനെ ഹൈസ്കൂളും അങ്ങനെയാണ് ഉം അപ്പം അപ്പ അങ്ങനെയാണ് ഇപ്പൊന്നൊറ ക്കെനു ഫുള്ള് ഒർക്ക് തീരണില്ലന്ന്റിഞ്ഞിട്ട് ഉച്ച വരെേ ഒറങ്ങി രണ്ട് മണി ആവോളം
പോവ് ല്ലാ ന്നാ പത്തണിയാവോളും
ഉം അല്ല രാവിലെ മദ്രസ് ള്ളോണ്ടേ
ആഹ് രാവിലെ എണീക്കണല്ലല്ലേ
സട്ട് വന്ന് ചായയും കുടിച്ച് ഒറ്റ കടത്തം പിന്നെ ഉച്ചയണേണിലും ഉം പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ഉ അങ്ങനെ അത് തീർന്ന് പിന്നെ കുളി കളീം ക്കെ കയിഞ്ഞ് സ്കൂൾത്തെ കൊറേ ഒരുപാട് എയ് താണ്ട്റിഞ്ഞിട്ട് എയ്തേ വായി ക്കേ എന്തൊക്കെ പണിയാണ് ഒരാൾ ഒരാൾ ത
സ്കൂൾല് ഒരുപാട് ഹോംവർക്ക് ഉണ്ടാവല്ലോ ഒക്കെ എയ്താണ്ടാവും. ഉം അതണ്ടോ അതുണ്ടാവും അങ്ങനെ അയ്മലാണ്ട് കൂടിയോള്ളു ഉം
ഉം എന്ന എല്ലാത്തിനും വാണം ഫോണ് ഫോണ് ഇന്ന് വല്ലാ ചോയിച്ചു ഇല്ല ഇന്ന് ഞാന് ഫോണ കൂടിയപ്പം പിന്നെ അങ്ങനെ വല്ലാതെ ചോയിച്ചിട്ടില്ല പിന്നെ ഒർങ്ങേനി കൊറെേ ഉച്ചക്ക് കൊർച്ച് സമയം കണ്ടിട്ടോ പിന്നെ നിർബന്ധ കൊർച്ച് സമയം
ചെർത് അംഗൽവാടീ പോയില്ലേ
ഓ ഒന്ന് ഇന്നലെ പോയില്ല ഇന്നലെ രാവിലെ എണീറ്റപ്പം തന്നെ പനി നല്ല ചൂട് മേലൊക്കെ തലക്കൊക്കെ ഉം രാവിലെ വ വന്നിട്ടാണ് പറ നാളെ പോവൂല നാളെ പോവൂലാന്നൊക്കെ പറഞ്ഞു പോവും ഞാൻ പിന്നെ പറയലില്ല രാവിലെ രാവിലെ എനീചുമ്പ ചോദിച്ചു ന ആയില്ലല്ലോ എന്നൊക്കെ പറയും നാളെ ആയാലല്ലേ പോവണ്ടേള്ളൂ അപ്പൊ ഇന്ന് നാളെ ആയോന്നൊക്കെ ചോദിക്കും നാളൊയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞി അപ്പൊ എനിക്ക് മനസ്സിലാവും ഇതിനാണ് ചോദിക്കണെന്ന് ഞാന് അതിന വി മറ്റൊന്നും പറയൂല പിന്നെ ഒമ്പതര ആയിട്ട് കുളിക്കലും മാറ്റലും പോവലും ഒപ്പടങ്ങ് കഴിയും പത്ത് മണി ആവുമ്പോ തന്നെ അവിടെ എത്തും ആലോചിക്കാൻ ടൈം കൊടുക്കലില്ല അങ്ങട്ട് ഏതാന്നൊക്കെ ചോദിച്ചു അതിന്റെ എടേല് പോണന്നേക്കൊ അപ്പൊ ഓക്ക് ഇപ്പൊ ഓക്ക് അറിയാം കുളിച്ചാൻ വിളി ഇടുമ്പോ തന്നെന്നെ മനസ്സിലാവും അപ്പം ഉം പിന്നെ പിന്നെ ഞാന് ഒന്ന് ചെവി കൊടുക്കേല്ല ഒറ്റടിക്ക് പരിപാടി കഴിച്ചു ഉം മാറ്റിയ അവക്ക് അറിയ പോകണംന്ന് ഓർ പിന്നെ ഞാൻ എടുക്കാനൊന്നും സമയ്ക്കൂല
ഏഹ്
എന്നെയും കൂടി കൂട്ടതോ ഓള് മുന്നേ പോവും
അത് ശരി ആഹ് ആ അത് ശരി
ഒക്കെ കൊറെ ശരിയായി വരുന്നുണ്ട് ആദ്യം ഭയങ്കര പ്രശ്നമായിന് രണ്ടു ദിവസം ഉറക്കൂല്ല രണ്ട് ദിവസം ഉറങ്ങാൻ അയച്ചിട്ടില്ല ഉറങ്ങി ഒന്ന് ഉറങ്ങി ഉണരുമ്പോഴക്ക് ഏഹ് ഏഹ് ഉമ്മ ഞാൻ വീട്ടിലാ നിക്കണത് വീട്ടിലാ നിക്കണത് എന്നു പറയും
ഏഹ്
അങ്ങനായി ഇപ്പൊ ശരിയായി ഞാൻ അന്ന് പേടിചു ഇനിപ്പ വിടണോന്ന് ആലോചിച്ചിനി കൊറച്ച് ഓ ഇപ്പൊ അങ്ങനവാടി നല്ല ഉം ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളും ടീച്ചർ പറയും ഉം ടീച്ചർ പറയും വയറ് നെറച്ച് പറഞ്ഞ കേക്കരുത്ട്ടോ അവക്ക് ദഹിക്കാ ള്ള ടൈമ് കിട്ടൂലാന്നാറിയാം ചെറുത് എന്തെങ്കിലുമൊക്കെ കൊടുത്ത പറഞ്ഞ മതി അവിടെ ആവുമ്പോ രണ്ട് മൂന്നും ആകെ മൂന്നോ നാലോ മണിക്കൂറല്ലേ ഉള്ളൂ മൂന്ന് മണിക്കൂറൊക്കെ
പിന്നെ ഉറക്കും ഉറങ്ങോ
ഓള് കെട സ്കൂലാന്ന് പറഞ്ഞു ഇന്ന് ടീച്ചർ പറഞ്ഞു കെടക്കാൻ മടിയാണ്ന്ന്
മ്മ് ഉറങ്ങി കിട്ടിയാ സുഖാല്ലേ എന്നാ പിന്നെ രാത്രിയൊക്കെ ഇങ്ങനെ ആദി ഉണ്ടാവില്ല
ഇന്ന് ഉറങ്ങിയില്ലന്നൊക്കെ പറഞ്ഞു വന്നപ്പം തന്നെ ഒന്നോ രണ്ടു ദിവസംകെ ഉറങ്ങീന് പറഞ്ഞു അയ്ന് കടന്ന്കിട്ടണ്ടേ ഉറങ്ങണെങ്കിൽ പിന്നെ ഓല് നിർബന്ധിച്ച് പറഞ്ഞൊന്നും കടത്തൂല്ല ചെറിയ കുട്ടികളായതുകൊണ്ട് ആദ്യന്നെ നൊലോളിച്ചാൻ കാത്തിക്കല്ലേ കൊറച്ച് വല്ല്യ ആ കൊറച്ച് ശീലായാ പിന്നെ ഓല് ചീത്തപറിഞ്ഞൊക്കെ കടത്തും ടീച്ചറ് ഇപ്പോലൊന്നും പറയില്ല ഓല്ക്കനുസരിച്ച് ഇപ്പൊ അങ്ങനെ നിന്ന് കൊടുക്കല്ലേ ചെയ്യാ പുതിയ കുട്ടികൾ ആവുമ്പോ ഞാൻ മുറ്റത്തെയ് നെറച്ച് നെറയെ പുല്ലാ
ആഹ് ഇവിടെ അങ്ങനെതന്നെ ഞാന് ഈ രാവിലെ ടൈം ഉണ്ടാവും
രാവിലെ ഒന്നിനും സമയം ഉണ്ടാവുല ഈ സമയം വെയിലായാലാ ഇപ്പോ തന്നെ കൊറേ നേരായിഞ്ഞാൻ ഇതിമേ ഇരിക്ക്ണ്
ഏ രണ്ടും നടക്കൂല്ലോ
രണ്ടും നടക്കും ഓ ആരെങ്കിലും ഒന്ന് ർത്താനം പറഞ്ഞ്ങ്ങനെ നിൽക്കാണ്ടായ വേം പണി കഴിയും അല്ലെങ്കി മടിയല്ലേ
ആഹ് തന്നെ
നേരായിഞ്ഞാനിതിന്
കോഴിക്കളില്ലെപ്പം കോഴിക്കളൊക്കെ
ഓ കോഴിക്കള് ഇപ്പണ്ട് ഓരോന്നൊക്കെ ഇണ്ടായി വര്ന്ന്ണ്ട് വേനൽക്ക് ഫുള്ള് ആഹ് അസുഖം വന്ന് പോയില്ലേ
ആഹ് ഇവിടെണ്ട് രണ്ടെണ്ണം അട ഇരിക്ക്ണ്ട്
ആ രണ്ട് രണ്ടെണ്ണാണ് അടരിക്ക് ഓല് അട ഇരിക്കുന്നത് ബാക്കി ച്ചെയ് ബാക്കി ഫുള്ള് പത്ത് പന്ത്രണ്ടെണ്ണം പ പതിനാലെണ്ണൊക്കെ ചത്തുപോയി അയിന്റേഷം പിന്നെ അന്ന് രണ്ടെണ്ണം ബാക്കിയായിന് രണ്ട് തള്ളക്കോഴികൾ അവര് അട ഇര്ന്ന് ഇപ്പോ കുട്ടികള് കൊർ ആയി തന്നെ
എവിടെ വിരിഞ്ഞിട്ടില്ല കുറച്ചുകൂടി കഴിയേണ്ടി വരും ഇപ്പന്നെ അതന്നെ ഉള്ളൂ ആ രണ്ടും ഒപ്പട മു രണ്ടിനും ഒപ്പരംവെച്ചെടു
ആഹ് എന്നാഇങ്ങട്ട് വിരിഞ്ഞിട്ട് പിന്നെ രണ്ടും കുറച്ച് കുറച്ച കാലം തള്ളന്റെ കൂടെ ഇട്ടിട്ട് രണ്ട് കുട്ടികളും ഒരുമിച്ചാണ്ട്
ന്നകാല്ലേ
അതൊക്യാ തള്ളകളെ ഒഴിവാക്കിയാൽ മതി അപ്പം പിന്നേ ഓരു വേഗം പിന്നെയും മുട്ട ഇട്ടോളും കുട്ട്യേൾ ഒറ്റ ആയാൽ പതിനഞ്ച് ദിവസക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പം ഓരു മാസം ഒക കഴിഞ്ഞിട്ട്
ആഹ് അതന്നെ ഏഹ അങ്ങനെ ആക്കനി ഇനിയിപ്പ ഭയങ്കര നഷ്ട്ടേന്യൂ ന്നിട്ട് ഭയങ്കര സങ്കടം നമ്മളിങ്ങനെ ഇണ്ടാക്കി അവിടെ അത്ര ഇല്ലെന്യൂ അങ്ങനെ ഉണ്ടാക്ക
ആഹ് അതാണ് അവ ജീവികളെ വളർത്തിയാലുള്ള പ്രശ്നം അതാണ്. അതൊന്ന് ഉം സന്തോഷല്ലേ അങ്ങനെ കാണുമ്പോ മ് ആ ഇവിടെ ഉണ്ടായി വരുണ് ണ്ട്പ്പോ കുറച്ച ശേ അതായ്ണ് വിടാതെ നോക്കി നിക്കല ന്നേരം മാത്രം കൊറച്ചരം വിട്ട് പിന്നാലെ അയ്‌ന്റെടയിൽ രണ്ടെണ്ണം വലിയതായതിന് ശേഷം കീരി വെട്ടി. ഇതേപോലെ വൈകുന്നേരം മാത്രം വിട ഉം വൈകുന്നേരം മാത്രം വിട്ട് ഞാൻ നോ ക്ക്‌ നടക്കലേ അയ്ന്റെടേൽ കണ്ണ് തെട്ടിച്ച എടെല് രണ്ട്രണ്ണതിനെ ഒരീസം ഹാ ഞന്റെ ഒന്ന് കൊണ്ടോണം ഞാൻ കണ്ട് പിന്നാലെ കൂടി പക്ഷേ കിട്ടീല്ല അപ്പേയ്ക്ക് ചത്ത്. അയിറ്റ തലക്കണ്ട് വെട്ടലല്ലേ. ആഹ് കീര്യേളാവുമ്പോ അങ്ങനെ പ്രശ്നണ്ട് വേറെ ഏതെങ്കിലും ആണെങ്കില് നമ്മള് പിന്നാലെ കൂടിയാൽ ചെലപ്പോം കിട്ടും. ഇതങ്ങനെല്ല അതോലൊ ഒറ്റ വെട്ടാ തല നോക്കീട്ട്.
ആഹ് പൊർത്യേടാലേ കണ്ടാല്.
ആഹാ അത് കയ്യ് പിട്ച്ച് കയ്യ്ന്നാണ് ആയത്
ഏ അത് ഉണ്ടാവണ ഉണ്ടാവും
ഉം അതൊരു സന്തോഷം ഉം കോഴിക്കളായാലും
നമ്മളെ വീട്ടില് ഓരോ ന്ന്ണ്ടാവുമ്പോ ഒരു വീടിന് സന്തോഷാണ്
ക്കലു ഒന്നും കിട്ടീട്ടൊന്നും അല്ല ന്നാലും പിന്നെ വീട്ടില് നമ്മളെവീ ട്ടിലെ ആവിശ്യത്തിനുള്ള മുട്ടക്കെ കിട്ടും ചെയ്യും കുട്ടികൾക്ക് നല്ല ഭക്ഷണം ക്കെ കൊടുക്കാലോ ഉണ്ടായാല്
നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണല്ലേ
അതന്നെ ഉം പിന്നെ ന്താ
എ രാത്രിയൊക്കെ ഒക്കെ എന്തോ ഫുഡ്
ആ കേക്കൊക്കെ ഉച്ചക്കെ ണ്ടാക്കിവെച്ച്
ഇവിടിം അങ്ങനെ ഉച്ചക്കത്തെന്നാണ്ട്
ഉം പിന്നെ അതന്നെ മതിയല്ലോ അയിനുള്ള ആളല്ലേ ഉള്ളൂ നമ് ഇവിടക്കെ ഉം അഹ് എന്തെങ്കിലുക്കെ ആയിട്ട് വേറെ എന്തെങ്കിലും ച ചക്ക ക്ക ണ്ടോ ചക്കൊക്കെ ഉണ്ടെങ്കിൽ അതക് ക്കെ കഴിച്ചു അങ്ങനെയൊക്കെആണ്ട്
ണ്ടായിനി കുറച്ചൊക്കെ പിന്നെ നാൾ കൊണ്ടോന്നൊക്കെ അപ്പൊ അതിങ്ങനെക്കെ ഓല്ക്ക് പച്ചേ ഇഷ് തങ്ങനെ രണ്ട് റാശ്യം കൂട്ടാൻ വെ ച്
അഹ് കൂട്ടാൻ വെച്ച പിന്നെ നമ്മളൊ റ്റക്ക് തിന്നേണ്ടി വരും
പ്രാ അതാണ് ഓൽക്ക്‌ ങ്ങനെ പച്ച നല്ല ഇഷ്ട ഫ്രിഡ്ജില് ഒക്കെ ഇരിഞ്ഞ് വെ ച്ചെതേ അഹ് ങ്ങനെ എടുത്ത്ന്നും വല്ല്യ ചോളല്ലേ
ഉം ആ അത് ഓരോ ചൊളങ്ങനെട്തൊണ്ടായാല്
ആഹ് നല്ല വൃത്തിയുള്ള ചക്കിം അങ്ങനെ ചക്ക പിന്നെ കൊർച്ച് പൊര്ച്ച് ജെ അങ്ങനൊക്കെനല്ല ഇഷ്ടാ കഴിഞ്ഞീല്ല ഇപ്പൊ ഇന്ന് കൊറേ പച്ച തിന്ന് ഇപ്പ കൂട്ട ഞാ എടുത്ത ചെർത്തി അപ്പൊ അത് കൊറേ
ആ അത പിന്നെ അതൊക്കെ ണ്ടായാല് രാത്രി വല്ലാതെ
ആ പിന്നെ രാത്രി പിന്നെ വല്ലാതെ വേണ്ടല്ലോ
ആ ഇവിടെ ഞാനുംങ്ങനന്നെ അതൊക്കെണ്ടായാ അതൊക്കെങ്ങനെ തിന്ന് നടക്കും പിന്നെ ചോറ് വല്ലാ വാണ്ട ഇപ്പൊ ചോറ് വല്ലാ വെക്കലന്നല്ല എല്ലാരും അങ്ങനത്തെന്തേലുക്കെ തിന്ന് വയറർക്കും ഉം
ഒന്നുല്ലേ ഓൽക്ക് ചോറൊന്നും വാണ്ട
ഉം അതന്നെ എന്തെങ്കിലൊക്കെ ആയിട്ട് തിന്ന് വയറ് വെശപ്പ്‌ മാറിയാ മതിയല്ലോ.
ആ അതന്നെ.
ല്യ
മ്മ്
ചോറാണെങ്കിൽ ബിരിയാണിയൊ മന്ത്യോ ക്കെ
ചോറാണെങ്കി ബിരിയാണിയാണ് ഇന്നലെപ്പം വെള്ളിയാഴ്ച ആയിട്ട് ഇതെയ്നി ബിരിയാണിയ്നി ണ്ടാക്കി ഇവിടെ വെള്ളിനിർബന്ധ തെങ്കിലൊന്ന് സ്പെഷ്യൽ വെർഞ്ചോറ് മാണ്ട ആർക്കും ഇങ്ങനെ എല്ലാ പെരേല ല്ലപ്പൊ വെള്ളിയാഴ്ച ഇപ്പ എത്തണ്ടാക്കി യ് ചൂല ആര വെള്ളാഴ് ആ അപ്പൊന്നലെ ചിക്ക ബിരിയാണിണ്ടാക്കി കുട്ടി പൊന്നു മറ്റോളും വല്ല്യോളും ണ്ടായ്നി
ഉം ന്നാ ഓക്കെ ഞാൻ കട്ട് ചെയ്ത് വിളിക്കാട്ടോ
ശരി അപ്പരാ